എന്ത വിശേഷം?
നല്ല വിശേഷം അവിടെ സുഖല്ലേ- ഇല്ലാ തിന്നിട്ടില്ല തിന്നിട്ടില്ല.
ഉം..
അവിടെ? ശരി അല്ലേ.
പിന്നെന്തുവാ ഇല്ല ഞങ്ങ ചോറ് തിന്നിട്ടില്ല എന്താ കറി? ഏഹ്
എന്താ കറി?
ഇവിടെ പച്ചക്കറിയാ. ഉം മീൻ പൊരിച്ചത് ഇല്ലേ?
മീൻ പൊരിച്ചാ ഞാൻ കൂട്ടിലാടോ മീൻ പൊരിച്ചില്ല കോഴിമുട്ട പൊരിച്ച്.
ഉം പിന്നെ എന്താ?
എവിടെയാ വീട്?
ഫുഡ് ഒക്കെ ഉണ്ടാക്കുവോ?
ഓ ഉണ്ടാക്കും.
എന്തണ്ടാക്ക
ആന്റൊര് കും തളീക്കും
ആഹ്
മീൻ നന്നാക്കൂല്ല മീനന്നാക്കുല
ആണ്
പിന്നെ എവിടെ വീട്
ഇന്ന് എന്തേനു ചായക്ക് കടി?
ഇന്ന് ഇവിടെ പത്തിരി അവിടെയോ
ഉം ഇവിടെ ചപ്പാത്തി
അഹ് ആഹ്
പിന്നേ
പോയിനൊ വേറെന്താ
പിന്നെന്താ മഴണ്ട അവടെ
ഇല്ല മഴ ഇല്ല മഴ തോർന്നു അവിടെണ്ടോ
ഉ ഹു ഇവടെ മഴപ്പൊ തോർന്നിക്ണ് ഇല്ല. ഇന്ന് കാലത്തൊക്കെ മഴഇണ്ടാര്ന്നു. ഇപ്പൊണ്ടാ
ഏഹ് മഴേണ്
ഏഹ്
എന്താ
പൊർത്ത് പൂവാർണ്ടാ ഇല്ലേ
ഇല്ല
ആഹ് ഉം
ഇങ്ങൾ പൊർത്ത് പോവല്ണ്ടോ
ആഹ് ന്നാ ന്നാളെപ്പെഞ്ഞി ഇഞ് നേർത്തെ ആഹ് പൂവാർണ്ട് നേരത്തെ കുട്ടിക്ക് ഫുഡ്‌ക്കെണ്ടാക്ക എപ്പഴണീക്കാ ആറ് മണിക്ക
ഞാനോ ആണ് ഞാൻ അഞ്ച് മണിക്ക് ണീക്കും.
ഉം സ്കൂളിൽ പോണ്ടല്ലലേ പണിക്ക
ആതെ
പിന്നെ
ഏഹ് എവിടെ വീട്
ഏഹ്
എവിടെ വീട്
വീട് ഇവിടെ തൃശൂർ ഡിസ്ട്രിക്.
അഹ് ഔ
ഉം
ആഹ് ഇങ്ങനെ
പിന്നെ ഏഹ്
വേറെന്താ?
വേറെന്ത ന്നല്ലെന്നെ. ഔടെ വെള്ളത്തിന് ശല്യക്കെണ്ടാ?
ഇല്ല ഇവടല്ല്യ ഇവടെ വെള്ളത്തിന്റെ ശല്യന്നുല്ല.
ഉം ഞങ്ങള വടക്കെ കൊറേശെ വെള്ളം വെര്ന് ഞങ്ങള അഹ് ആഹ് തായ്ത്ത് താമസിക്കുന്നവരൊക്കെ വീട് മാറിപോവും.
അഹ് അഹ് ന്നല്ലെ മഴണ്ടാവില്ലവടെ ഇപ്പ ചാർണ്ട് ഇവടെക്കാ.
ഉം പിന്നെന്താ?
പിന്നെ എന്താ അല്ലെന്നെ.
ഉം കെടക്കാറായോ?
ഇല്ല ഇല്ല ഞാൻപ്പന്നെ കെട്ക്കൊന്നുല്ല.
ആഹ്
വേറെന്താ?
പിന്നെ? ദോശക്കെ ഇണ്ടാക്കോ?
ആഹ് ദോശണ്ടാക്കും ആഹ് ദോശ ഇണ്ടാക്കും ചപ്പാത്തി ഇണ്ടാക്കും പ ത്തിരി ണ്ടാക്കും നൂൽപ്പുട്ടൊക്കെ ഇണ്ടാക്കും.
പിന്നെ സ്നാക്സ് ഒക്കെ ഇണ്ടാക്കോ ബ്രെഡ് ബ്രെഡ് ചായക്കടി ബ്രെഡ്? ഞങ്ങക്ക് ബ്രഡയിര്ന്നു.
ഓഹ് ഞങ്ങക്ക് കട്ലൈറ്റ്ര്ന്നു ഞാൻ കട്ലൈറ്റ് ന്ന്.
ഉം
ഉം കേക്കക്കൊണ്ടാക്കുട്ടോ.
ആഹ് പിന്നെ? വേറെന്താ നല്ലന്നെ?
ആഹ്
മത്തി മ്പൊ മത്തിയൊന്നും കഴിക്കൂല്ല?
മത്തി ക്കൂല
മീന് വേടിക്കാറുണ്ടാ?
ല്ല ക്കാറില്ല
ആഹ്
ആഹ്
അപ്പ വീട്ടിലുള്ളോരൊന്നും മീൻ കഴിക്കൂല്ലേ?
ഇല്ല വീട്ടിലല്ലാരും മീൻ കഴിക്കും ഞാൻ കഴിക്കൂല. അവര് മീനിങ്ങനെ എന്നാലും ഇങ്ങനെ ആക്കിതരും ഞാൻ കയ്ക്കൂല.
ആഹ്
ഉം ഏഹ് ങ്ങനെ വേറെന്താ?
വേറെന്താ നല്ലതന്നെ. കേക്കൊക്കണ്ടാക്കോ?
ആഹ് കേക്കൊക്കെ ഇണ്ടാക്കും ആഹ് കേക്കൊക്കെ ഇണ്ടാക്കും.
അടെ കെട്ത്താനാവും.
ഏഹ്
കെട്ക്കാനായോ?
ആഹ് കെടക്കാനായൊടങ്ങി.
ആഹ്
ഇന്ന് കളി ഇണ്ട്ന്ന് പർഞ്ഞിട്ട് ഇരിക്ക്ണ്ട് അപ്പന്ന് കളി കഴിഞ്ഞിട്ടാവും കെട്ക്കാ.
പ്ളാ നീക്കാ?
ഞങ്ങളാറ് മണീന്റെ മുന്നെണീക്കും.
ആഹ് ആഹ്
ചോറൊക്കെ കൊണ്ടോവണ്ടേ കുട്ട്യേൾക്ക് ഇസ്കൂളി പോവുമ്പോ?
ആഹ് ആഹ് വേറെന്താ വേറെന്താ
ല്ലെ ഇത് നല്ലതന്നെ.
ആഹ്
അലക്കലോ ഇതൊക്കെ നേരത്തെ കഴിയോ തിരുമ്പലൊക്കെ.
കെയ്യും. ആഹ്
ഉം
അങ്ങനെ പിന്നെ ഹം
പിന്നെന്താ
പിന്നെന്താ ഇങ്ങൾ എപ്പളാ കെട്ക്കാ? ഓ
കറണ്ട് പോവലൊക്കെണ്ടോ?
അയ്നിവിടിൻവെർട്ടർ അതോണ്ട് കൊഴപ്പല്ല്യ.
ഉം
ഇൻവെർട്ടർ ഇള്ളോണ്ട് കൊഴപ്പല്ല്യ.
ആഹ് ആഹ്
ക്ന്ന് കെട് കെട്ക്കാനായോ?
ഇല്ലല്ല ആക്കാനായിട്ടില്ല.
ആഹ് ആഹ് ആഹ് കളിണ്ടല്ലോ പർഞ്ഞലോ ല്ലെ.
ഉം കളി കാണാ ഇരിക്കും കുട്ട്യേള്. അപ്പം കഴിഞ്ഞിട്ടൊക്കെ കെട്ക്കൊള്ളൂ.
ഇങ്ങള് കാണോ കളി?
ഇല്ലല്ല കുട്ട്യേൾ കാണും.
ആഹ്
സമയായാ?
സമയായിറ്റില്ല ഏഴ് മിനിറ്റ് ആയിറ്റൊള്ളു. നെ സ്
പിന്നെ എന്താ
പിന്നെ നല്ലന്നെ
ഉം വീട്ടില് ഇതൊക്കെ ഇണ്ടാ കൃഷിയൊക്കെ ഇണ്ടാ
കൃഷിയാ ആ കൃഷി മൊളവൊക്കെണ്ട് കൃഷി ഉമ്മ കൃഷി നോക്കുംണ്ട് ഞാൻ ചെടി നോക്കലുണ്ടായിരുന്നു ഇപ്പ ചെടിയൊന്നും നോക്കൂല്ല
ആഹ്
ചെടി കൊറെ ചെ ചെ ചെടികളൊക്കെ കൊറേണ്ടാ
കൊറെേ ഇണ്ടായിരുന്ന് ഇപ്പൊന്നുല്ല്യ ഇപ്പൊ ഇങ്ങന ചീഞ്ഞ് പോകണ്ട് നോക്കാഞ്
ആഹ്
അതെ
അപ്പോൾ എന്താ ശ്രദ്ധിക്കലില്ലെ അപ്പോ
ഇല്ല ഇപ്പ ഞാ അങ്ങനെ പുൊറത്തക്ക് ഇറങ്ങലൊന്നുല്ല്യ
ആഹ്
കൃഷി കൃഷി എന്തൊക്കെയ ഉള്ള
കൃഷിയൊ കൃഷി കുമ്പളങ്ങ മത്തങ്ങ പിന്നെ ഫാഷൻ ഫ്രൂട്ട് റമ്പൂട്ടാൻ കൊറേ ഉണ്ട് ഒക്കെ ഇണ്ടാവണള്ളൂ മത്തങ്ങ ര രണ്ടോ മൂന്നൊ ന്നണ്ണം ണ്ടായി പിന്നെ എന്താ ചെരക്കാ ചെരക്ക മൂന്നെണ്ണം ഉണ്ടായി
ഉം
പിന്നെ വഴുതലങ്ങൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും ഉണ്ടാവണില്ല പയറുണ്ടായിരുന്നു അധികമൊന്നുണ്ടായി ട്ടുമില്ല
മ്
ഉം നിങ്ങളവിടെ എന്തൊക്കെയണ്ട്
ഞങ്ങളോടെ ചെരക്കുണ്ട് പിന്നെ തക്കാളി തയ്യും മളകും തയ്യും ഒക്കെ വെച്ച് തക്കാളി മെ അങ്ങനെയൊന്നും ഉണ്ടാവണംന്നുല്ല
ആഹ് ആഹ്
നല്ല വലുതായിണ്ട് മരം. ഉണ്ടായിട്ടൊന്നുല്ല.
ആഹ് ആഹ് ശരി.
ഉം വഴുതലങ്ങമ്പഴും പൂവൊന്നും ഇട്ടിട്ടില്ല വഴുതനങ്ങ നല്ലോണം വലുതായണ്ട്. വെണ്ട- ക്ക വലുതായിട്ട്ക്ക നിക്കണ്.
എന്താ മീൻകിട്ടി
ഞങ്ങൾക്ക് ഇന്നിപ്പ ചൂട കൊടുന്നട്ടണ്ട്. പ്പൊ ഇനി നാളെ എടുക്കാന്ന് വെച്ചിട്ട ഫ്രഡ്ജി വെച്ചിണ്ട്
ആഹ് ആഹ്
നിങ്ങ മീനൊന്നും കഴിക്കൂല്ല.
ഇല്ല ഞാൻ മീനൊന്നും കഴിക്കല്ല എനിക്ക് മീൻ ഇഷ്ടമല്ല. മീൻ കഴിക്കണ എനിക്ക് ഇഷ്ടമല്ല.
ഉം.
ഞാൻ കോഴിമുട്ട പൊരിച്ചത് വഴതലങ്ങ പൊരിച്ചത് കോവക്ക പൊരിച്ചത്. അങ്ങനത്തെ പൊരിച്ച് ഐറ്റംസ് കൂട്ടും. മീന അങ്ങനെ പൊരിച്ച് കൂട്ടില്ല
മാന്തള് അങ്ങനൊള്ളെക്കെ ഒന്നും കഴിക്കുല മാന്തള്
ഇല്ല അതൊന്നും ഇഷ്ടല്ല. ആദ്യൊക്കെ കഴിച്ചിരുന്നു പിന്നെ ഒന്നും ഇഷ്ടല്ലാണ്ടായി അപ്പ ഒന്നും തിന്ന ഇല്ല ഒന്നും ഇഷ്ടല്ല ഇപ്പൊ
ഉം ബേക്കറി കഴിക്കോ
ബേക്കറി നല്ലോണ്ണം കഴിച്ചിരുന്നു ഇപ്പൊ കുറവാ.
ഉം
ബിസ്കറ്റ് നല്ലോ കഴിക്കും. മറ്റേ നുർക്ക്കളൊക്കെ ക്ലിപ്പിട്ട കാരണേ തിന്നാൻ പറ്റണില്ല.
ആഹ് പല്ല്മ്മേ ക്ലിപ്പ് ഇപ്പിട്ടുണ്ട്ല്ലേ.
ആഹ് പല്ല്മ്മേ ക്ലിപ്പ് ഇട്ട്ള്ളോണ്ട് അത് തിന്നാൻ പറ്റില്ല.
ഉം
അങ്ങനെ
പിന്നെന്താ. വേറെന്താ നല്ലതന്നെ നിങ്ങള് കെടുക്കാനായോ.
ഇല്ല അങ്ങള് കൊറച്ചേരം കഴിയും കെടുക്കാന്.
ഉം അവിടെ കുട്ടികള് കളിയാണോ.
ആഹ് വടെ ഉണ്ണി കളി കാണും.
ഉം
സമയായിട്ടാ.
ഉം
ആഹ് ശരി.
ശരി.